ഹലോ
എന്തൊക്കെ വിശേഷം
ഇവിടെണ്ട് ഒറങ്ങാൻ കിടക്കാ ആ ഫുഡൊക്കെ കഴിട്ടു ഫ്രീ ആയി അന്നേര വിളിക്കുന്നത് സുഖരിക്കുന്നാ കുട്ടികളൊക്കെ ഒറങ്ങി എല്ലാ ഏർ ഒറങ്ങി ഒറങ്ങി ഉം
ചെറിയ കുട്ടികളാ
ആ് ഒരാള് ഒന്നര വയസ്സും മൂത്തവര് രണ്ട് ഇ പെൺകുട്ടികളായോണ്ട്
ഓ
ആഹ് ഹ് ഹും മ് പിന്നെ നിങ്ങളെ വീട്ടില് ആരെക്കെണ്ട്
എന്റെ വീട്ടില് ഹസ്ബൻ്റുണ്ട് ഉമ്മ ഉപ്പ രണ്ട് മക്കളുണ്ട്
അതെയാ ഹസ്ബൻഡിന്റെ വീട്ടില എണ്ടാ ആഹ് ഞാനും അതെ ഹസ്ബൻഡിന്റെ വീട്ടില ഞങ്ങളെ ഫാമിലി വല്യ ഫാമിലിയാ
ഓ
ആഹ് ഹ് ഹ്
എല്ലാവരും ഒരു വീട്ടിലാണോ
ആ ഒന്നിച്ചിട്ടാണ് ഇവിടെ അവര് അഞ്ചു പേര് പിന്നെ മൂന്ന് ആൺമക്കളും രണ്ട് പെൺമക്കള് പെൺമക്കളെ കെട്ടിച്ചു വീട്ട പിന്നെ മൂ താവിനെ നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നത് ഇക്കൂന്ന് എന്തോ പറയുന്നല്ല ഏട്ടന് ആ രണ്ടാമത്ത ആള് എന്റെ ഭർത്താവ് മൂന്ന് ഒന്നാമത്തെത് അനിയന് മൂന്നു പേർക്കും കല്യാണം കഴിഞ്ഞ് എന്റെ ഭര്ത്താവ് വിദേശത്ത് ആ അനിയനും വിദേശത്ത് ഇക്കൂ നാട്ട് ത് മറ്റേ ഹസ്ബൻഡിന്റെ ഏട്ടൻ എന്റെ കാസർഗോഡ്ന് എൻ്റെ സ്വന്തം ആ
കാസർഗോട
ആഹ് അതെ മ് ഉം ഹ് ഹ് പിന്നെ എന്തോണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നൊ കാസർഗോഡ് വരുന്നൊ
കാസർഗോഡ് വന്നിട്ടില്ല ഇതുവരെ വരടുന്നുുണ്ട് അവിടെ എങ്ങനെയാണ് എന്തൊക്കെ കാണാനുണ്ട് അവിടെ വന്നാല്
ഇവിടെ കാണാന് നല്ല ബേക്കൽ ഫോർട്ട് ബീച്ച് അങ്ങനെയുള്ള കുറേ നല്ല നല്ല നല്ല സ്ഥലങ്ങളണ്ട് വന്നാ നല്ല കാണാം എല്ല കാഴ്ചയും കാണറ അമാരി കൊറെേ ദൂരമുണ്ട്
ദം ഉണ്ടോല്ലേ
ആ ദൂരുണ്ട് ഉ പിന്ന മലപ്പുറം ജില്ലയിലെ ഒരു എത്തിങ്കാന സ്കൂള ഇില്ലന്ത് എന്തോ പേര്
മലപ്പുറം ജില്ലയിൽ ആയിത്തിങ്ങാന സ്കൂളുകൾ കുറെയണ്ട്
ഉ ആ ഒരു അ എന്റെ പേര് മറന്നായി അതെന്തനോ അതിന്റെ ബാക്കിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു ഞാനൊരു മാസം അവിടെ എതായിരും
എവിടെയാണ് സ്ഥലം എന്നറിയോ
ടുങ്ങാത്ത കൊണ്ട്
ആ ആഹ അ ശരി അവിടെ എനിക്ക് അങ്ങനെ അറിയില്ല ഞാന് നിലമ്പൂരാണ് നിലമ്പൂരി തേക്ക മിസി ഒക്കെ കേട്ടിട്ടുണ്ടോ
ഇല്ല എനക്ക് അങ്ങനെ ശരിക്കറിയില്ല അങ്ങോട്ട്
ആ അ ശരി തേക്കുകളുടെ പേര് അറിയപ്പെട്ട സ്ഥലമാണ് നിലമ്പൂർ
അതെയാ
ഒരുപാട് വിദേശികളൊക്കെ അവിടെ വന്നിട്ട് ഇതൊക്കെ കണ്ടു പോകാൻ വേണ്ടിട്ട് ട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് തേക്കും ഫേമസ്സ് ആണ്
ഞാന അങ്ങോട്ട് ഒരു ദിവസം വാരാ നമ്മുക്ക് കാണാം ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പറ
നല്ല വിശേഷള്ളോ എന്താ കഴിച്ചേ രാത്രി
അ ഉമ്മക്ക് ചപ്പാത്തി ഉണ്ടാക്കി ഞാനും കുട്ടികളും ന്തസരച്ച
ഓ ചോറൊന്നും കഴിക്കില്ല രാത്രി
ഏയ് ഇവിടെ ആരും ചോറ് കഴിക്കില്ല ഉച്ചക്ക് മാത്രം നിങ്ങളെ വീട്ടിലാ
ഞങ്ങളെ വീട്ടില് പൊതുവെ ചൊ
ആഹ് എല്ലാരും പൊതുവെ ചോറ്ന്നെ കഴിക്കാറ്
ആ ആഹ് ഉപ്പാക്കൊക്കെ ചപ്പാത്തി ഉണ്ടാക്കും
ആഹ് അതെ ആഹ്. അവര് ക് ഷുഗർ ഇണ്ട് അതോണ്ടന്നെ ഇവിടുത്തെ ഉമ്മാക്ക് ഷുഗർ ഉണ്ട് അതോ ണ്ട് തന്നെ ചപ്പാത്തി ഉണ്ടാക്കുണത്
ആഹ് ആഹ്
അത് ശരി ഉമ്മക്കെ നല്ല വയസ്സായ ആളാണോ
നല്ല വയസ്സല്ല ഒരു അത് അമ്പത്തിരണ്ട് വയസായി അങ്ങ അങ്ങനെ ഉ പ്പ മരണപ്പെട്ട് രണ്ട് വർഷായി ഇവിടത്തെ ആ ഉം രണ്ട് വർഷായി ആ മരിച്ചു
ആ
ഉം പിന്നെന്താ
ഏത് വരെ പഠിച്ചു അപ്പൊ ഇയാള്
ഞാന് ഡിഗ്രി സെക്കൻഡ് ഇയർന്ന് എന്റെ കല്യാണം കയ്ഞ് ആ നിങ്ങളൊ
എന്റെ ഒരു ഡിഗ്രി സെക്കൻഡ് ഇയർന്ന് തന്നെയാ കഴിഞെ
അതെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന് ണ്ടോ
ഇല്ല ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടില്ലേരുന്നു
അതെ ഞാനും കംപ്ലീറ്റ് ആയിട്ടില്ല ആഹ്
കഴിഞ്ഞു പിന്നെ ഗർഭിണി ആയപ്പോ പിന്നെ അങ്ങനെ നിർ ത്തി
അതെ ഉഹും എല്ലാരും അതേപോലെ ഞാനും നിർത്തി ഉം
അഹ് ശരി
ഉം പിന്നന്തേ എൻ എന്തില ജോലി ചെയ്യുന്നില്ല ഓൺലൈൻ ലായിട്ടൊന്നും ചെയ്യുന്നില്ല
ഓൺലൈൻ ആയിട്ട് ചെയ്ത് ണ് ണ്ട് ചെറിയ ചെറിയ അങ്ങനെ
അങ്ങനെ പോവ്ന്നുണ്ട് ഞാനും അത് പോലെ
ക്ക അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് മുന്നേ കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചിരുന്നു കമ്പ്യൂട്ടറിന്റെ ടി ടി സി പഠിച്ചിട്ട് അത് കംപ്ലീറ്റ് ആയിരുന്നു. അപ്പ അതിന്റെ സർട്ടിഫിക്കറ്റില് വീട്ടിലിരിന്നിട്ട് ചെയ്യ്ന്ന്ണ്ട്. ചെറിയ മോളായയതുകൊണ്ട് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാന്ന് പറയുമ്പോ അതിപ്പോ കയ്യൂല്ല
കയ്യേല അതെ അതെ ആഹ് ടി പി സിയ? ടി ടി ടി സിയാ?
കമ്പ്യൂട്ടർ ടി ടി സി
ആഹ് കമ്പി കമ്പ്യൂട്ടർ അല്ലേ
ആ ആ അതെ കമ്പ്യൂട്ടർ
ട്ടി സി. അത് ഞാനും പഠിച്ച്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് അത് സി ടി ടി സി ആന്ന് ഒരു കാര്യൂല്ല
എന്നിട്ട് പുറത്തൊന്നും ജോബിനൊന്നും നോക്കിയില്ലേ
ഇല്ല ഞാന് പോയില്ല പോയിട്ടാ ആ
അയ് ശരി
ഉം പിന്നെ എന്തല്ല നിങ്ങള് ഓൺലൈൻ വഴിയായിട്ടാ പഠിച്ചത് പി ടി ടി സി
അല്ലല്ല ഓ
ഓഫ് ലൈനായിട്ടന്നെ വൺ ഇയർ കോഴ്സ് പ് ആ ഒരു വർഷത്തെ കോഴ്ഷ് കോഴ്സല്ലേ അത്
ആഹ് ഒരു വർഷത്തെ കോഴ്‌സ്
ഉം
അത് വടെ അടുത്തന്നെ ഒരു സ്ഥാപനത്തിൽ ചെന്ന് അങ്ങനെ പഠി
അതോ ശ്രീ ശങ്കരാചാര്യ അത് അവിടെയാ
അല്ലല്ല
ഉം
ഞാനിവിടെ അടുത്ത തന്നെ എൻ ഐ ടി ന്ന് പറഞ്ഞിട്ട് ജീടെക്ക് അങ്ങനെയൊക്കെ ഉണ്ട്
ആഹ് ആഹ് അങ്ങനെ ഉം ഉം
മലപ്പുറത്തൊക്കെ വരുമ്പോ പറയണ്ട്
ആഹ് പറയാ ഞാനങ്ങോട്ട് വരാ ഇങ്ങളെ വീട്ടിലൊക്കെ വരാ ആ പിന്നെ എന്ത്ണ്ട് ഞാൻ അങ്ങോട്ട് വരുമ്പോ ബിളിക്കാ
ആഹ് വിളിക്കണ്ട്
ആ ഓക്കെ ഉം
പേരന്ത
ഏഹ് ഇത് എരട്ട കുട്ടികളെ പേര് ഹസൈൻ ആൻഡ് ഹുസൈന് പിന്നെ രണ്ടാമത്തെ ആള് അജ്‌ലാൻ
അജ്ലാനോ വലിയ കുട്ടികളാണോ എരട്ട കുട്ടികള്
അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ ആ നിങ്ങളെ കുട്ടികളെ പേരെന്ത്
എന്റെ മോളെ പേര് വലിയ മോളെ പേര് ഹെൻസാ അയറി കെ ജിയിലാണ് ചെറിയ മോള് ഇൻസ അസറി അവക്ക് ഒന്നര വയസ്
അതയാ ആഹ് എന്റെ ചെറിയ മോനും ഒന്നര വയസായിട്ടുള്ളൂ
ഓ അഹ്ശരി ഒരാൾ ഒറങ്ങി ഒരാൾ ഒറങ്ങിട്ടില്ല
അതെയാ
ഉം
സെപ്റ്റംബർ അഞ്ചാവുമ്പോ രണ്ട് വയസ്സായി
സെപ്റ്റംബർ ലേ ഇവള് ഒക്ടോബർ ഒന്നാം തീയാണ്
ആഹ് ഒക്ടോബർ ആഹ് അങ്ങനെ അത്ര ടിൽ അത്രേ വ്യത്യാസം ഉള്ളേ ലോ
മോക്ക് ഇപ്പ സ്കൂളിലൊക്കെ പോന്നോണ്ടേ ഇപ്പൊ എൽ കെ ജി ആയൊണ്ട് ഓക്ക് ആ ഒരു ഇത് വിട്ടിട്ടില്ല നഴ്സറിന്ന് നേരിട്ട് ചെന്നതായൊണ്ട് ഓക്ക് പുസ്തകം എടുക്കുമ്പോത്ത് ന് പഠിക്കാനൊക്കെ ഭയങ്കര മടിയാ
അതെയാ ആഹ്
വര വെശക്ക അങ്ങനെയൊക്കെയാണേയ് കളിച്ചിരിക്കയാണെ പ്രശ്നല്ല പഠിക്കാൻ പറയുമ്പളാണ്
മടി അതെല്ലാ കുട്ടികളും അങ്ങന്നെ
അപ്പൊ നേരത്തെ കെടന്നുറങ്ങും വായിക്കാംപറയും വിചാര്ച്ചിട്ട്
ആ ആ
മക്കളൊക്കെ എങ്ങനെ പഠിക്കാനൊക്കെ
ആ കൊഴപ്പയില്ല പഠിക്കുന്നുണ്ട് രണ്ടാളും ഉം കൊഴപ്പില്ല
ആ ശരി
ആ പിന്നെന്തേ
കേൾക്കുന്നില്ലേ
ആ കേൾക്കുന്ന് ങ്ങള് പറഞ്ഞോ ഉം നിങ്ങളെ വീട് അടുത്തന്നെയാ
അല്ല എന്റെ വീടും ഹസ്ബൻഡന്റെ വീടും തമ്മിൽ ഒരു ഒരു മണിക്കൂറിന്റെ വ്യത്യാസത്തി
അതയാ ആ ആ അങ്ങനെ
ഇപ്പം ഹസ്ബറിന്റെ വീട്ടിലാണ്
ആ ആ ആ
നിങ്ങളെവിടെ എങ്ങനെയ അടുത്തെന്നെയാണോ ഹസ്ബൻറിന്റെ വട് നിങ്ങളുടെ വീട്
അല്ല അല്ല എന്റെ വീട്ടിലേക്ക് ഇപ്പൊ കൊറച്ച് ദൂരവൂണ്ട് നാല്പത് കിലോമീറ്റർ ഒണ്ട് ഉം അങ്ങനെ പിന്നെ കുട്ടികൾക്ക് സ്കൂളൊക്കെ ലീവ് കിട്ടന്നില്ലേ
ഉം
അപ്പ പോയിട്ട് വരും
ആ ആ
അങ്ങനെയ ഉം ലീവിണ്ട സമയത്തേ പോവാൻ പറ്റുന്നുള്ളു
ഇനിയിപ്പൊ അടുത്ത് ലീവ് വരുന്നുണ്ടല്ലോ അല്ലേ മൂഹറം ഒമ്പത് പത്തും പറഞ്ഞിട്ട്
ആ അന്നേരം ഞാൻ പോവാൻ നിക്ക ആ ഇണ്ടാവും ഇണ്ടാവും ഒണ്ടാവും ആ അതെല്ലായിടത്തും ഇണ്ടാവല്ലോ
ഉം
ഉം അത് നാളെല്ലാം മറ്റന്നല്ലേ മ്പത പത്തും നാല എട്ടാണ് വാഗം
തോന്നുന്നുണ്ട്ല്ലേ മദ്രസക്കക്കെ
ആ ആ അതെ അതെ സ്കൂളിന് ഒരു ദിവസം മദ്രസ്സേ രണ്ടു ദിവസം ഉണ്ടാവും
ആഹ് ആ
ഉം അങ്ങനാണ് ഉം